ഓ
അലോ
ആഹ് കേക്കുന്നുണ്ടോ
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിഷ ന്തഅവിടത്തെ വിശേഷം
അവിടെ എന്താ അങ്ങനെ സുഖായിട്ട് പോകുന്നു മക്കളൊക്കെ എന്തേ
മക്കൾ ഒരാൾ എഴുതുന്നുണ്ട് ഒരാൾ കാണ ചെറിയ
ആ ആ പഠിക്കോ മോള്
ആ കൊഴപ്പൊന്നൂല്ല അപ്പൊ മൊബൈ
ആ
കലക്കല്ല ന പറഞ്ഞ് കൊടുത്ത് കാളെ മനല്ല രണ്ടായിരത്തി്യ ഹം
ആ പഠിക്കാൻ ഉഷാറാവൂല്ലേ
ചെറിയ മോളൊക്കെ ഉണ്ടോ
ആ എനിക്ക് മൂന്നാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ട്
ഓ
അവളും കുയപ്പൊന്നുല്ല പഠിക്കാനൊക്കെ ഉഷാറാണ്
ആ
പി അമ്മളങ്ങനെ ഇപ്പൊ നിന്നൊടുക്കണം എന്നുള്ളൂ പഠിക്കാന പോ ഒരു ഒറ്റ തന്നെ പഠിക്ക ചൊളു എന്നാലും എന്താ ചെയ ചെയ്യണന്ന് നമ്മള് ചെലപ്പോ നമ്മള് കണ്ണിട്ടിയാലല വേറെ എന്തെങ്കിലും കളിക്കുമ്പോ പോകും അപ്പൊ ഒപ്പത് തന്നെ ഇരന്ന്കൊടുത്താല് ഓലെ അങ്ങനെ പഠിച്ചോളും പിന്നെ സംശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കൊടുത്ത ഇത് ക്ലിയർ ചെയ്താ മതി
അതെ ഒപ്പ ഇരുന്ന് നമ്മള് എപ്പഴും ഒപ്പ നിക്കണം അല്ലേ
ആ നമ്മക്ക് പഠിക്കൂളല്ലേ അത് പഠിച്ചോളി ന്ന് പറഞ്ഞിട്ട് നമ്മള് മാറി നിന്നിട്ട് കാര്യം ഇല്ല അപ്പൊ പിന്നെ അവള്ടെ ശ്രദ്ധ പോകും ഉം എനിക്ക് ഈ ചെറിയ മോളെ വെച്ച് ബുദ്ധിമുട്ട ട്ടല്ലേ
ബുദ്ധിമുട്ടൊക്കെന്നെയാണ് എഞ്ഞാലും അഡ്ജസ്‌ ചെയ്ത് പോണം
ആഹ
ഇപ്പൊ പറഞ്ഞ കൊടുക്കൂ പിന്നെ ഉറങ്ങണ സമയത്തൊക്കെ
ആഹ പിന്നെ ഈ സമയത്തൊക്കെ കുട്ടി ഉറങ്ങാണെങ്കില് സുഖണില്ലേ കുട്ടികൾ പഠിക്കുന്ന ടൈം ആണല്ലോ ആ ചെറിയ കുട്ടിക്ക് എത്രയായി
നാലൊരു മാസായിട്ടള്ളൂ
ആ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിട്ട ഡൗലല
പക്ഷെ നോടു ചിലരൊക്കെ കൊടുക്കും പുല നാലത്തെ മാസ ആവുമ്പോ പിന്നെ
ആ പക്ഷെ ആറു മാസായിട്ട് കൊടുക്കും ആണ നല്ലത്
ആഹ അതെ അല്ലെ അതേപോലെ തന്നെട്ടിയണ നമുക്ക് പോഷാഹാര എടുത്തരി വലവാടിന്നൊക്കെ അതിലക്കെ പഞ്ച ക ണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും കൊടുക്കാൻല്ല
ഉണ്ടായില്ല ൃഷുപ്പറും എത്ര അളവല്
അതെ ഈ ഗോതമ്പൊക്കെ നല്ല കട്ടില്ല ഒരു വിഭവണല്ലോ ന്തൊക്കെ ചെറിയ മക്കൾക്കക്ക മാസം കഴിഞ്ഞിട്ട് ഒക്കെ കൊടുക്കാൻ പറ്റ റ്റോന്നും അറിയില്ല ചിലർ പറയും പറ്റുംന്ന് രണ്ട് ഗുണങ്ങള ഉണ്ട് എന്നൊക്കെ പറയും
പറയും ശരിയാണ് പക്ഷെ എന്നാലും നമുക്ക് ഈ കുട്ടികക്ക് ഭക്ഷണം തുടങ്ങാൻ നല്ലത് റാഗിപ്പൊടിയൊക്കെല്ലേ നല്ലത് ഒക്കെ പിന്നെ കെമി കെമിക്കലൊന്നുല്ലാത്ത നമ്മള് എ എപ്പോളും കൊടുക്കണതല്ലേ എന്നാല ഇന്ത് അഭിപ്രായത്തിൽ ഈ ആറു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാവ നല്ലതില്ലേ നിങ്ങള് മറ്റ് കുട്ടികക്കൊക്കെ എങ്ങനെയാ കൊടുത്തിരുന്നേ ആഹ് ആഹ് പിന്നെ കുട്ടികക്ക് കുടി ക്കാൻ പാലും ഉണ്ടെങ്കില് കുഴപ്പന്നുല്ലല്ലോ
ആഹ് അതെ അതെ നമ്മള് പല്ലിനോക്കൂലല്ലോ ഏത് ഫുഡ്
ആ അതാണ് നല്ലത്പ്പഴും ആ സ്
അവിടെ എന്താ മയണ്ടോ അവർക്ക് ചൊളാണ്ടിയാ കൊടുത്തെ രാഗി രാഗി കൊറവ് തക്കേന് ഉം വള്ളത്തിലിട്ട് ഇതാക്കിങ്ങ് അരച്ച് കൊടുക്കാണ്
ആഹ് ഇങ്ങനെ മധുരം ചേർക്കുയിരുന്നോ പശ്ച്
കൽക്കണ്ടം വാങ്ങും കാണാണ്ട് അങ്ങനെ പഞ്ചാസാര ഉപയോഗ ആരോഗ്യത്തിനൊക്കെ കേ ടല്ലേ
കേടണ് മക്കക്കിപ്പോ എല്ലതിലും കെമി ക്കലല്ലേ
അതെ ഉം പിന്നെ മോള് ക്ക് സ്കൂള് വീട്ടി അയി നല്ല മഴായിയിരുന്നട്ട് മാഷ്നോട് കഴിച്ചു ന്നൊക്കെ പറഞ്ഞു സന്തോഷം പറഞ്ഞു
ഇപ്പൊ അയിന് കുട്ടിയോള് അധ്യാപകര ക്കെ ഫ്രണ്ട്സ് ആണല്ലോ
അതെ ഇപ്പൊ റെയിൻകോട്ടൊക്കെ വന്നോണ്ടേ റെയിൻകോ കൊട്ടു ടും കളിക്കാലോ നമ്മള കാലത്തൊന്നും റെയിൻകോട്ടില്ലാ
ഇല്ല അക്ക് ഒരു കൊടേ ണ്ടാവും കൊടന്നെ ശരിക്കുണ്ടാവുല്ല വില്ല് ഒടിഞ്ഞ കൊടേം തുണി കീറിയ കൊടേക്കാവും നമ്മള് ബ ആകാലത്തൊക്കെ യൂസിയ്യണത് ഇപ്പത്തെ കുട്ടികക്കെ ഇപ്പൊ ചെറിയൊരു ഓട്ട കൊടമ്പലോ കോട്ടിലോ ഇ ആ ഇണ്ടായാല് മക്കളൊന്നും കൊണ്ടുവൂല്ല
അതെ.
അവടെ. മക്കള് എങ്ങനെ ഈ കൊല്ലം കൊല്ലം ബാഗ് വാങ്ങണോ?
ആ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഹസ്ബൻഡ് പറയും ഞാൻ പറയും ഇങ്ങനെ വാങ്ങി കൊടുക്കണ്ടാന്ന് അപ്പൊ ഹസ്ബൻഡറ് പറയും നമ്മളെ കാല അല്ലല്ലേ? നമ്മൾ കഴിഞ്ഞ പോരെ എന്തിനാ അവരെ ഇതാകാനെ പറഞ്ഞ് വാങ്ങി കൊടുക്കും എത്ര കാശില്ലെങ്കിലും വാങ്ങി കൊടുക്കും. അങ്ങനെ അവരെ കാലം അല്ലേ.
ഒക്കെ അങ്ങന് തന്നെ.
ആഹ്‌.
ഇവിടെ.
കുറച്ച് അകത്തണ് ഇപ്പോ ഞമ്മക്ക് അതുമാറ്റി വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അവര് വ പക്ഷി പിടിക്കോ? കൊറച്ചൊക്കെ ഒരിതില് പോവണം. .
അതന്നെ. നമ്മള് എ എല്ലാം ചോദിക്കണ ഒ ഒക്കെ വാങ്ങി കൊടുത്തിട്ട് മക്കള നമ്മള് തന്നെയാണ്. കേടുവരുത്തണ്. കൊറച്ചൊക്കെ ഇഷ്ടപ്പെട്ടത് കൊറ്ച്ച് അപ്പ ത് ന്നെ വാങ്ങി കൊടുക്കാതെ കൊറ് റച്ച് കഴിഞ്ഞിട്ട് വാങ്ങി കൊടുക്ക് . മ് മ് അല്ലേ. ഇവർക്ക് സാധനത്തിന്റെ വെല അറിയൂല.
കരഞ്ഞാണ്ട് വാങ്ങിപ്പിടിച്ചാല് അവക്ക് വാങ്ങിക്കൊടുത്താല് പിന്നെ ഓല് വാങ്ങാന്ന് കരയും അപ്പം മ്മള് വാങ്ങിക്കൊടു ക്കും ചെയ്യും, അവർക്ക് അത് ശീലാകും. അവക്ക് മനസ്സിലാകും വാങ്ങി ആഹ്‌.
ശെരിയാ ഇനിപ്പോ ഓലോരു. കളിപ്പാട്ടം തന്നെ വാങ്ങിച്ചി ട്ട് അത് ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ വാശി പിടിച്ച് നമ്മള വാങ്ങിക്കൊടു ത്ത് അത് കൈ കിട്ട്‌ണ വരെ ഓൽക്ക് അയിനോട് താല്പര്യം പിന്നെ ഒരു ദിവസം ഓന് അവനോണ്ട് കളികക്കും പിന്നെ രണ്ടാമ
അവ് മുറ്റത്തോ തൊടീലോ
ആഹ് എവിടെങ്കിലും പിന്നെ ഓൽക്ക് അയ്ന്റെ ആവശ്യം ഇല്ലല്ലോ.
എങ്ങനെ ഉണ്ടാക്കണെ കാശ് അറിയില്ല പണ്ടൊക്കേണെങ്കില് ക്ക് വന്ന് ഡ്രസ്സ് ഇട്ടാണ് നി
ആഹ് നമുക്ക് ആ ഒരു പുതിയ ഡ്രസ് ഉണ്ടെങ്കി അയ്നെന്തോര് ഇതിലാ നമ്മൾ കൊണ്ട ട് പ്പാ പുതിയ ഡ്രസ്സിന്
ഉം അതെ
ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ.
ല്ലേ. ഇണ്ട് മൻഷ്യൻ വന്നാലൊര് ആഹ് ഒര്തിന് ഇട്ട ഡ്രസ് പിന്നെ ഇടൂലാ അങ്ങനേണല്ലോ.
ഇടൂലാ.
ഉം
നമുക്കക്കെ ഇപ്പൊ ഒരു വർഷത്തെ പരുന്നാളിന് ഒരു ഡ്രസ്സ് എടുത്താല് പിന്നെ അടുത്ത വർഷം വരണം ഒരു ഡ്രസ്സ് കിട്ടി കിട്ടണങ്കിൽ ആ ഒരു വർഷം ഫുള്ളു നമ്മൾ ആ ഒരു ഒരു ഡ്രസ്സ അന്നെ പുതിയതായിട്ട് ഇട്ട് കൊണ്ട ടക്കുന്നതും എ ഒരു പരിപാടിക്കും ഒക്കെ ഇട്ട് പോണതും
ഒരു കല്യാണം സാണല്ലേ ഈ കല്യാണങ്ങൾന്നെ വരണെ ഒരുട്സ ആളാണല്ലോ നമ്മങ്ങനെ അവ നമ്മള എടുക്ക അങ്ങനെരു ചിന്ത വരിയാണ്
നമുക്ക് പറാണ് എല്ലാരും പോലെ ആവണംന്ന് അപ്പം നമ്മളും ആലോചിക്കണില്ലല്ലോ ഞങ്ങളും അങ്ങനെയാണ് കഴിഞ്ഞത് അങ്ങനെ വളർന്നതാണും നമ്മള ആലോയിക്കണില്ലല്ലോ
ആഹ്
സമ മാറുന്നതിനനുസരിച്ച്
മാറിക്കൊണ്ടിരിക്കാണ്
ഇപ്പന്റെ ആ കാലൊന്നും ചിന്തിക്കണില്ല
ഇല്ലല്ല ഇല്ല നമ്മളിപ്പോ നമ്മളെ താഴെ ഉുള്ള ആളുകളെ കുറിച്ച് നമ്മള് ആലോചിക്കില്ലല്ലോ നമ്മളുടെ മുകളിലുള്ള ആളുകളെ കുറിച്ചല്ലെ ആലോചിക്കുന്നുള്ളു
ആഹ്
റ്റ ബുദ്ധിമുട്ട അനുഭവിക്കുന്ന കുറെ പേരുണ്ട്
ആഹ് അമ്പ നമ്മളാ ചിന്തിക്കില്ലല്ലോനമ്മള് നമ്മളക്ക ഇതിലുംകൂടുതല് മേലെ ആൾക്കാരെ കുറിച്ച് നമ്മള് ആലൊയികുള്ളൂ ഓൽക്ക് അത്ണ്ട് ഇ ഇണ്ട് നമ്മക്ക് അതില്ല ഇതില്ല പക്ഷെ ഉ
ആ എന്റെ ഫ്രണ്ടിന്റെ വീട്ങ്ങനെയാണ് എങ്ങനെയ എനിക്കമ്മക്ക എന്താ വീടില്ല
ആ അതെ ഒക്കെപറഞ്ഞിട്ട് കാര്യല്യ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ കാലം അങ്ങനെമ്മ മക്കളും അങ്ങനെ വളർന്നു
അ
ഒന്നിൻക്ക് തിരുത്താൻ കഴിയുന്നുണ്ടെങ്കി പറഞ് തിരുത്ത അല്ലെങ്കി എനക്ക് എവിടെ പോവും
മറ്റേ ഉം നല്ല ഠിക്കാ ക്കളെ നമുക്ക് പ്രായവു നമുക്ക് ഉപകാരാകും മോളൊർങ്ങി പിന്നെ
ഉ ശരി കേട്ടോ ഞാൻ കുറച്ച്കഴിഞ്ഞു വിളിക്കാട്ടോ
ഓക്കെ ഓക്കെ
ലാ